ഹലോ എന്തൊക്കെയാണ് വർത്താനം.
എന്താ പരിപാടി ഒറങ്ങാനായോ ആഹ് കേൾക്കണണ്ട് അനക്ക് കേക്കണില്ലേ
ആഹ് ആഹ് ഇവിടെ ചെറിയൊരു റേഞ്ച് ഇഷ്യു ഉള്ള പോലെ
ആഹ് അത് ഇവിടൊക്കെ ഉണ്ട് ഉം
ആഹ് എന്നിട്ട് പെരുന്നാളൊക്കെയല്ലേ വരുന്നത്
ഉം ഡ്രസ്സ് എടുത്തിട്ടില്ലേ ഈ എടുത്തോ
ഇല്ല എടുത്തിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ അതിന്റെ ഒരു കൺഫ്യൂഷനില് നിക്കാണ് പൊറത്ത് പോയിട്ട് എടുക്കണോ ഓൺലൈനായിങ്ങാണ്ട് എടുക്കണോ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുക
ഉം
എങ്ങനെ സാധാരണ എടുക്കല്
രണ്ടും ചെയ്യലുണ്ട് പക്ഷെ നമുക്ക് ആഹ് കൊറേ ടൈം ഉണ്ടെങ്കിൽ നമ്മള് ഓൺലൈനീന്ന് എടുക്കണ നല്ലത് എന്താവെച്ചാല് നമ്മളിപ്പോ എടു. ത്തിട്ട് ഇനി ഇപ്പോ വന്നിട്ട് അത് നമക്ക് റിട്ടേൺ ചെയ്യാൻ പെരുന്നാളാവുമ്പത്തേന് റിട്ടേൺ ചെയ്തിട്ട് അടു. ത്ത് വരാനുള്ള സമയം ഇല്ലെങ്കില് പിന്നെ നമ്മള്
ആഹ് ഓൺലൈനിൽ എങ്ങനെ പിന്നെ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടോ ഇതിന് മുമ്പ്
എന്ന്‌ വെച്ചാ ഇപ്പം എന്താ ചെയ്യുക ആഹ് എടുക്കുവൊക്കെ ചെയ്തിട്ടുണ്ട് കൊഴപ്പവൊന്നുവില്ല ആഹ് അടുത്തൊന്നും വല്യ കൊഴപ്പവൊന്നും ഇല്ല
ആഹ് ഞാന് ഒരു തവണ എടുത്തീരുന്നു പക്ഷെ അത് അതില് കാണാൻ നല്ല ര ഇതേനി നല്ല പിന്നെ ഫിനിഷിങ്ങും അതേപോലെ ക്വാളിറ്റിയും ഒക്കെ ഉള്ള പോലെ തോന്നിയിരുന്നു പക്ഷെ എനിക്കത് കിട്ടിയപ്പോ പറ്റേ മോശായിരുന്നു
അത് നമ്മള് അത് അയിന്റെ തുണിം പിന്നെ. അതിന്റെ ഒറിജിനലും അതൊക്കെ വെച്ച് നോക്കിട്ട് നമ്മുക്ക് ഒരു ഇത് നോ.
ആഹ് ഞാന്. കമൻസും കാര്യങ്ങളൊക്കെ നോക്കിട്ട്ന്നെ ചെയ്തതൊക്കെ പക്ഷെ വന്നപ്പോ അത് ഭയങ്കരാ യിട്ട് അത്. നഷ്ടായി. പിന്നെ ചെറിയ കുട്ടികൾതൊക്കെ എടുക്കലുണ്ട് ട്ടോ അതൊക്കെ നല്ല അടിപൊളി ആയിങ്ങാണ്ട് കിട്ടല്ണ്ട്. നല്ലത് ആണ്. ണ്ടാവല് പിന്നെ ഞമ്മള് വലിയൊരുത് ൻകത്ര.
പറ്റീത് ഞാനിപ്പോ എടുത്തതൊന്നും വല്യ കൊഴ ഒന്നും വന്ന് തോന്നിട്ടില്ല.
ആ ചെലോർക്ക്. പിന്നെ ശരിയാവും ചിലർക്ക് പിന്നെ സൈസും കാര്യങ്ങളൊക്കെ.
ആഹ്, ആഹ്, ആഹ്.
നേരെ കിട്ടൂലല്ലോ.
കിട്ടൂല അത് നമ്മള് ഞാനയ്ന് ആഹ് അങ്ങനെ എന്തായാലും ആവൂല. പിന്നെ ടാപ്പൊക്കെ എടുത്ത് തളർന്ന് ഞമ്മള്. സൈസും മയില് കൊടുത്ത സൈസ് അങ്ങനെയൊക്കെ നോക്കിട്ടൊക്കെയാണ് എടുക്കല്.
ആഹ് അങ്ങനെ നോക്കല്ണ്ട് ലേ.
. ടാപ്പില്ലേ അത്കഴിഞ്ഞിട്ട് ഞമ്മളെ
തൊ കൊടുക്കാണെന്നുണ്ടെങ്കില് നമ്മളെ മറ്റേ അയിന് ഇഞ്ചൻ സെന്റീ മീറ്റ്ർ. പ്പോ നോക്കിങ്ങാ
ആഹ് അത് നോക്കണം അത് ചെലപ്പോ അങ്ങനെയല്ലോ നമ്മള് ഇട്ന്ന ഡ്രസ്സ്. ഇപ്പോ എക്സലൊക്കെ ആണെങ്കില് ഇതില് വരുന്ന എക്സല് ചെല അപ്പ ആ എക്സലന്നെ അയിക്കോളന്നുണ്ടാവൂല ചെലപ്പോ എന്തെലും കൂടുതലൊ കൊറവൊ അങ്ങനെയൊക്കെ വരും. ആ
അയിന്റ ബാക്കിയുള്ള ഇന്ത്യൻ സൈസും കാര്യങ്ങളും. സെന്റിമീറ്ററോക്കെ നോക്കിങ്ങാണ്ട് ആകുമ്പഴുള്ളോരു കറക്റ്റ് ആവുള്ളു. അങ്ങനെ ഇണ്ടാവല്ണ്ട്. പിന്നെ ഞമു
അവയറിന്റവ്ട് ര്ന്ന് ചെളി ശരിയയിക്കുന്നുണ്ട ആഹ് അങ്ങനെ ഇത്ണ്ട് പക്ഷെ
അതാണിപ്പൊ ഒരു കാര്യള്ളത് ഞമ്മക്ക് പൊറത്ത് പോയിട്ടാകുമ്പോ പിന്നെ.
നന്നായില്ലെങ്കില്.
ആഹ്
ആഹ് നന്നായിട്ടില്ലേ പിന്നെ നമ്മുക്ക് അത്ര സമയം പിന്നെ പെരുന്നാൾ ജെൽപെ കിട്ടിക്കൊന്നും ഉണ്ടാവൂല്ല അങ്ങനക്കെ പി ആ അപ്പ ഇല്ലാതമ്മള് സമയം ഇല്ലങ്കിം പിന്നെ കാൽപോയി എടുക്കണം.
ആ കടെല് പോയിട്ടാകുമ്പോപിന്നെ നമുക്ക് ഇനി പെട്ടെന്ന് മാറ്റം വേം പോയി മാ റ്റ ഓൺലൈനില് പിന്നെ അത് പറ്റൂലല്ലോ പിന്നെപ്പോ വേറെ കുറച്ച് ടൈമ് ഉള്ളതൊക്കൊണെങ്കി പിന്നെ പ്രശ്നല്ല നമുക്ക് ഈ തിരക്കിലും കാര്യങ്ങളിലും ഒന്നും നിക്കേണ്ട കാര്യന്നും ഇല്ല നമുക്ക് ഈസി ആയിട്ട് എത്ര ഓൺലൈന്റെ സ്റ്റോറുകള് കുറെ ഇള്ളത് കൊണ്ടെ നമുക്ക് എല്ലാതിലും ഏതിലാണ് വെല കുറവ്നൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ക്കെപറ്റും ഓൺലൈലാവുമ്പോ ര അതിന്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്.
ഉം അത.
പൊറത്ത്ന്ന് എടുക്കയാണന്നുണ്ടെങ്കില് നമുക്ക് അവിടന്ന് തന്നെ ഡ്രസ്സ് ഒക്കെ ഇട്ട് നോക്കോം ചെയ്യാം ആഹ് ആഹ് പിന്നെ ആൾക്കാരെ തെരക്കും ആഹ് ആഹ് ആകെ തെര്ക്കും കാര്യങ്ങളും വണ്ടിന്റെ വേ വണ്ടികളെടെ ബ്ലോക്കും ഒക്കെ പെടും ഓൺലൈന പിന്നെ അതിൻ്റെ ഒന്നും വിഷയേ
അത് ശരിയ
ഓക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുക്കൊക്കെ നോക്കാം
ഉം അതെ പിന്നെ ന്ന്ട്ട് യ്യ് എന്താ ചെയ്യണേ എന്നിട്ട് എന്ത തീരുമാനിച്ചെ
നോക്കട്ടെ അധികം ചെലപ്പനി പുറത്ത്. പോയിട്ട്പ്പ അധികം ദിവസംല്ലല്ലോ പിന്നെ പനി റിട്ടേണ ഒക്കെ എന്തെങ്കിലും ചെയ്യാനുള്ളത് വരികയാണെന്നുണ്ടെങ്കില് പിന്നെ ടൈം ക്കും ചെയ്യും പിന്നെ ഇപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടക്കത് അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഉണ്ടായി ഞാന് ഒരു ഒൻ പിന്നെ ഇത് വാങ്ങിട്ട് അത് ഇതേപോലെ പൊളിറ്റിങ്ങ് കാര്യങ്ങള് ഇല്ലാത്തത് കൊണ്ടേ റിട്ടേൺ ചെയ്യേണ്ടത് വന്നു അത് പിന്നെ റിട്ടേൺ റിക്വസ്റ്റ് ഒക്കെ ചെയ്തു പക്ഷേ ഇവിടെ എത്ത്ണ് സമയത്ത് ഞാനവിടെ ഇണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വീണ്ടും അത് അവരന്നെ അത് പിക്കപ്പ് ചെയ്യാൻ ഇല്ലാത് കൊണ്ട് പിന്നിം ഇത്ര ഈ ഒരു ഇത്ര ഡേറ്റിന്റെ ഉള്ളിൽ നമ്മളത് പിക്ക് ഇത് ചെയ്യണല്ലോ റിട്ടേണിന്റെ റിക്വസ്റ്റ് കൊടുക്കണമല്ലോ പുതിയത ക്കി റിട്ടേണ് ആക്കിയ വണ്ടിങ്ങാണ്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇങ്ങാണ്ടൊക്കെ നോക്കിയ അപ്പൊ നോക്കുമ്പോ അത് എത്ര ആയാലും വിണ്ടും മാദ്യത്തെ ആ ഡ്രസ്സൽ തന്നെയാണ് വരും ചെയ്യുണത് പിന്നെ നിലവില്ള്ളയാക്ക് കൊട് ഇപ്പോ ചേഞ്ച് ചെയ്ത അഡ്രസ്സിലാണെങ്കിൽ അത് കാണിക്ക്ണുല്ല ഇപ്പം പിക്കപ്പ് ചെയ്യണ്ട അവൈലബിൾ ആയിട്ട് കാണിക്ക്ണില്ല അങ്ങനെയൊക്കെ ങ്ങട് കൊറ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ഇതായി ബുദ്ധിമുട്ടി പിന്നെ പിന്നെ ഹസ്ബൻണ്ടൊക്കെ എടുക്കലുണ്ട് പിന്നെ ആ അങ്ങനെ റിട്ടേൺ ചെയ്തക്കെ റീഫണ്ട് ഒക്കെ ആക്കിതരണ്ട് അങ്ങനെയൊക്കെണ്ട് വിശ്വസിക്ക ക്കാം നമക്ക് മറ്റേത് ചിലതൊക്കെണ്ടല്ലോ നമക്കത് പൈസ നഷ്ടമായി
ഓൺലൈൻ ഇത്ണ്ടല്ലോ അതിലൊക്കെ ചെലേത് നമ്മള് കേക്കാത്ത ഓരോ ഇതളണ്ടാവും അതിലൊക്കെ ചിലപ്പോ റിട്ടേൺ കിട്ടിക്കോളണന്നുണ്ടാവില്ല
ആഹ് ഫേക്ക് ആഹ് അവര് ആദ്യം നമ്മുടെടുത്ത് ഇത്ര പൈസ ഇടാൻ പറയും ഞാനങ്ങനെ കൊറേ നോക്കിരുന്നു അത് നമുക്ക് നല്ല രസള്ള നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് നമ്മള് പിന്നെ എൻക്വയറി ചെയ്ത് നോക്കുമ്പോ അവർക്ക് ആദ്യം നമ്മൾ എത്ര പൈസ ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ അവര് അയച്ച് തരാന്നൊക്കെ പറയും പറഞ്ഞിട്ട് അങ്ങനെയോക്ക അത് ഫേക്ക് ആയിട്ടുള്ളതാണ് അങ്ങനത്തെ സ്റ്റോറുള്ളത് ഓൺലൈനായിട്ടുള്ളത് അവരത് പിന്നെ നമ്മള് പൈസ അങ്ങോട്ട് പോവാനല്ലത് ഇങ്ങോട്ട് നമുക്ക് അതിനുള്ള സാധനം കിട്ടൂല അതേപോലെ അവർ ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെയും സമ്മയിക്കൂല അവർക്ക് പിന്നെ അപ്പ തന്നെ ഓൺലൈനായുകൊണ്ട് തന്നെ ക്യാഷ് ചെയ്യണം എങ്കിലേയുള്ളൂ സാധനം ഡെലിവറി ചെയ്യുള്ളൂന്ന് പറയാ അപ്പൊ തന്നെ ഉറപ്പാണത് ഫേക്ക് ആണ്ന്നുള്ളത് ഹലോ ഹലോ കേൾക്കണില്ലേ ഹലോ ഹലോ ഹലോ
ഹലോ
ആ പെട്ടെന്ന് റെയ്ഞ്ച് പോയി തോന്ന്ണൂലെ.
റേയ്ഞ്ചിന്റെ പ്രശ്നാവും അത്.
ആഹ് കേൾക്കണണ്ടായിരുന്നില്ല പറയ്ണത്.
ഉം ഉം ഇപ്പ കേക്ക്ണ്ട്ലെ.
ആഹ് ഇപ്പൊ കൊഴപ്പല്ല. അപ്പൊ അങ്ങനൊരു അനുഭവം ഇണ്ടായീന്ന് പറയാ. നമ്മള് ചെലതൊക്കെ ഫെയ്ക്ക് ആയി കൊണ്ട് ഇണ്ടാവ്ണ് ഇണ്ട്.
ആഹ് അതെ. ഇന്നട്ട് കുട്ട്യേൾക്കൊക്കെ ഓൺലൈൻനന്നെ ഇടുത്തിരുന്നെന്ന്.
ആ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓൺലൈന്ല്ട്ത്ത്. അത് പിന്നെ അങ്ങനെ ഫ്ലോപ്പായി. ഇപ്രാവശ്യം കുട്ടികൾക്കൊക്കെ നല്ലത്. കുട്ടികൾക്ക് അധികവും നല്ലത് കിട്ടല്ണ്ട്.
ഉം.
പിന്നെ ഓൺലൈൻല് ഇങ്ങന നമ്മള്ങ്ങനെ ഓരോന്നോക്ക്മ്പങ്ങനെ ഓരോന്ന് വാങ്ങണം വാങ്ങണം ഇന്ന്ങ്ങനെ
എ ഓൻലൈൻല്കാണുമ്പോ നല്ല രസണ്ടാവും. പക്ഷെ അയിന്റെ ഒറിജിനല് കാണുമ്പമ്മക്ക് ഒരു ഇത് തോന്നൂലല്ലൊ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നും.
ആഹ്. പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ ഈ ഡ്രസ്സ് അല്ലാത്ത തന്നെ വേറെ ഐറ്റംസ് ആണ്ന്ന്ണ്ടെങ്കിലൊക്കെ ചെലതൊ ഒക്ക നല്ല ഇതാ ആ ക്കാരം ആഹ്. പിന്നെ ചേലോരിതിനായിട്ട്ന്നെ ഈ ഓൺലൈൻ ആയ് കൊണ്ടിങ്ങനെ ചെലോർക്ക്ണ്ടാവല്ലൊ ഒരു അഡിക്ഷൻ പോലെ. ആ വാങ്ങിയ കൊണ്ടെന്നെ. ചെലപ്പൊ ആവശ്യന്നും ഉണ്ടാവുല. വെറുതെ ഇങ്ങനെ കാണുമ്പ ഇപ്പ ഇങ്ങനെ വാങ്ങി കൊണ്ടേ ഇരിക്ക്ണ ആൾക്കാര്. അങ്ങനി ഇണ്ട്.
അത് ഈ അടുക്കളീത്തെ സാധനങ്ങളൊക്കെ ഇണ്ടല്ലോ. അ ഒക്കെ നമ്മുക്ക് കാണുമ്പ ഇങ്ങനെ തോന്നോല്ലോ
അധികം നമുക്ക് ഓൺലൈൻന്ന് വാങ്ങുമ്പ നല്ല പ്രൈ കാര്യങ്ങളൊക്കെ നല്ലൊം ഓഫറായിങ്ങാണ്ട് കിട്ടും. അങ്ങനൊരു കാര്യ ഇണ്ട്. നല്ല ഓഫറ്ല് കിട്ടും. ആഹ്. ഓഫറുകളില് കിട്ടും. ഇപ്പൊ കിച്ചണ്ത്തെ പിന്നെ സാധനങ്ങളാണെന്ന്ണ്ടെങ്കിലും അതേപോലെ ടേബിൾഷീറ്റ് റ്റും കാര്യങ്ങളൊക്കെ ആണ്ന്നുണ്ടെങ്കിലൊക്കെ നല്ല പിന്നെ ഓഫറിൽ നല്ല പ്രൈസില് കിട്ടും.
കിട്ടും ഉം ഉം അത് ഓരോ സമയത്ത് നല്ല ഓഫറ്കള് വരുന്ന്ണ്ട്ല്ലെ.
ആ പൊറ്ത്തൊക്കെ പോയിട്ട് വാങ്ങാണ് ഇന്നുണ്ടെങ്കില് നമക്ക്. പിന്നെ ട്രാവലിങ്ങിന്റെ പൈസയാകും. അതേപോലെ ഈ പറഞ്ഞ സാധനത്തിനെന്നെ നമുക്ക് അതിലിള്ളെ എരട്ടി പൈസ കൊടുക്കുംവാണ്ട്യേരും.
ആ അപ്പൊ അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ആൾക്കാരൊക്കെ ഇന്നെ ഓൺലൈൻ വാങ്ങ്ണ് ഇണ്ട്.
ആ ഇപ്പ അധികും അങ്ങൻത്തൊക്കെ ഫുള്ള് അങ്ങനെ ഓൺലൈൻ ആയിട്ടെന്നേണ് വാങ്ങ്ണതൊക്കെ.
ഞാൻ ഇപ്പ ഇന്നാള് ഇസ്തിരിപെട്ടി വാങ്ങി രണ്ട് വെട്ടെട്ട് വാങ്ങി. ഉം നല്ലത്
കുട്ട്യേൾക്ക് വേണ്ട പിന്നെ നട്സും കാര്യങ്ങളും ഫുഡ് ഐറ്റംസൊക്കെ ഒക്കെ വരുന്ണ്ടല്ലോ ഇതില് ലെ.
ആ പക്ഷെ പോവാനു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ സുഖാണ്. പേരീറ്റ് ഇങ്ങനെ ഓഡ്രർ ചെയ്ത്ങ്ങാണ്ട്.
ആ പിന്നെ ഇപ്പ നമക്ക് ക്യാൻസല് ആറ്ണപൊ നമ്മള് വീടിന്റെ അടുത്ത് വന്നിട്ട് അവർ വിളിച്ചിട്ട നമ്മള് ക്യാൻസല് ആക്കാണ് ഇണ്ടെങ്കിലും അതിന് പ്രശ്നം കാര്യങ്ങളൊന്നുല്ലേനും. അതെ അവര് അങ്ങനെ കൊണ്ടുപോകുവല്ലോ കുഴപ്പല്ലാന്നുള്ളതിൽ തന്നെ കൊണ്ടോവോലൊന്നും പറയൊന്നുല്ല അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഇതിങ്ങനെ നല്ലരീതിയിൽ നടന്നു പോണത്
അതാ അത് കൊറേ ആൾക്കാർക്ക് ഭയങ്കര ഉപകാരാണ് ഇതിപ്പോ പൊറത്തൊക്കെ പോവാനൊ ക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കൊറേ ഉണ്ടാവുല്ലോ അങ്ങൻത്തെ ആൾക്കാർക്കൊക്കെ ത് നല്ല ഉപകാരാണ്
ആ ഇപ്പൊ എന്ത് വലിയ സം വില ഇക്ട്രോണിക് സാധനങ്ങളാണെങ്കിലൊക്കെ ഇപ്പോ നമ്മളെ വീട്ടിക്കൽ എത്തിച്ചു തരുല്ലോ അവര് ഏത് സാധനാണെന്നുണ്ടെങ്കിലും
നിസ്സാരം ഒരു ചെറിയ സാധനാണെങ്കിലും
ആ പിന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുകയും ചെയ്യാ അങ്ങൻത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും പിന്നെ കുഴപ്പല്ല
പിന്നെന്താ ഉറങ്ങാനായില്ലേ
ആ കെടക്കാനായി എന്നാ ശരി എന്നാ എന്ന നീ ഓൺലൈനായി പറ്റുല്ലെങ്കിൽ എങ്ങനെലൊക്കെ ഒന്ന് വാങ്ങണം
ആ ആയിക്കോട്ടെ കഴിഞ്ഞ കടയിൽ പോയി വാങ്ങിക്കോ
ആ അങ്ങനെ ചെയ്യണം അധികം ദിവസല്ലല്ലോ
ആ ആ ആയിക്കോട്ടെ
എന്ന ശരി എന്നാ
ശരി
ഉം